ആ
എന്നാടുക്കുവാ?
ല്ല ഉം
ഇന്നൊന്നും പിന്ന ഇതൊന്നും ചെയ്തില്ലേ മറ്റേ നൂല്
ഓഹ് ഇല്ല വയ്യാത്തകൊണ്ട് ഒന്നും ചെയ്തില്ല
ആഹ് ഞാൻ അവരെ പോയി കൊണ്ടുവന്നു ഇങ്ങോട്ട് കേറിവന് ന്നതേഉള്ളു ഇന്നിവിടെ മഴയൊന്നും ഇല്ല ആഹ് മര് മരുന്ന് കഴിച്ചില്ലേ
കഴിച്ചു
ആഹ് ആഹ് കഴിച്ചോന്ന് ആർക്കറിയാം ഉം ഉം ആഹ്
ഉം ചോറ് കയ്യില്
ചോറ് കഴിച്ച് ആഹ്
ചോറ് കഴി ച്ചു ഉം
ആഹ് ചോറ് കഴിച്ചോനല്ലേ ചോയ്ച് മരുന്ന് കഴിച്ചോന്നാ ചോയ്ച്ചേ പാരസെറ്റാമോള് കഴിച്ചോന്ന്
ഇല്ല
ആഹ് അതാ ചോയിച്ചത്
ഓഹ് അയെനിക്ക് മടിയാ
അതൊരെണ്ണം കഴി ച്ചിട്ട് കിടക്ക് രാവിലത്തേക്ക് കുറഞ്ഞോളും തലവേദന
ആഹ്
ആഏ ഇന്നലെ ഈ സമയത്ത്ന്നെ മഴയായിരുന്നു മഴയത്താ പോയി അവവിടെ കൊണ്ടന്ന് നോക്കാം ഇന്നിപ്പോ ആാലും മഴയില്ല
ആഹ്
ആഹ
ആഹ
ഉം എന്നാ മരുന്ന് കഴിക്കണം ചുമയുണ്ട് ആ ഇപ്പം ഇച്ചിരി കഴിയുമ്പോത്തേക്കും വരുവാ ഇച്ചി വഴിയും ഒ
ആഹ ഓ
മഏ
ഇന്ന് പീക്ക് ഉണ്ടോല്ലോന്ന് അറിയത്തില്ല പീക്ക് ഉണ്ടെങ്കിൽ ഒൻപതര ആവുംും ഒൻപതാാവും വരുമ്പം അല്ലെങ്കിൽ ഏഴ് മണിയ ആുമ്പോ വേണ്ടതായിരുന്നു നീ കരയ കയറുവന്ന് അറിയത്തില്ല അരി സാധനമൊക്കെ മേരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ആഹ്
ന്നേരത് മേടിക്കാനായ്ട്ട് കേറുവായിരിക്കും എണ്ണ തീർന്നു എണ്ണ മേടി
ആഹ്
ഉം ഞാൻ ശകലം ശകലം മിച്ചറ് ഉണ്ടാക്കി ഉത്തരക്ക് നാണൂനും കൊടുക്കാനായിട്ട്
ഓഹ്
ഇന്നലെ
ആഹ് എന്നിട്ട് കൊള്ളായ്ര്ന്നോ?
ഉം കൊഴപ്പാെ ഇല്ല മിച്ചറിനെന്നാ കൊഴപ്പം ഈ പാമോയിലിന്റെ ഒരിതേ ഒള്ളൂ
ആഹ് സീചേച്ചി മേടിച്ചോ ബ്ലൗസ്
ഇല്ലന്നെ ഇന്ന് ഇന്ന് ഞാൻ പർഞ്ഞില്ലെ രാവിലെ ബ്ലൗസ് മേടിക്കാൻ ചെന്നപ്പം ചാെമന്ന റെഡ് കളറാ കിട്ടിയത് അയ്ന്റെ ജെം ബ്ലൗസ്ന്റെ
ആ അതാ പാവാടയും കൊണ്ടല്ലേ പോവുന്നേ
പാവാടേകൊണ്ടായിര്ന്നെന്നും പോയി ഇന്ന് തിറുതി വെച്ച് കൊണ്ട് പോയോണ്ട് പാവാട കൊണ്ട്പോയില്ല അതന്നെ അയിന്റെറെ വേറൊരു കവറ് ഇല്ലാ കടേയില് കുൽപ്പേലാ കേറിയത്
ആഹ് ആ കളർ തന്നെ മേടിക്കണം വേറെ കളറ് ആയാ അഴുക്ക് ആവുവേ ആ
പ്പത് രൂപ ഒരു മീറ്ററിന് ഒന്നര മീറ്റർ വേണം
ആഹ്
ഒന്നര മീറ്ററും അയിന്റെ ലൈനിങ്ങും വേണം ഇരുന്നൂറ് രൂപ മിച്ചമാവും ബ്ലൗസിന് തുണിക്ക് ആ ഞാനല്ലങ്കി പൊൻകുന്നത്തോ എവിടേലും പോയി നാളെ നോ
അമ്മ എങ്ങോട്ട് പോയി മേടിച്ച അത് അതിന്റെ ഒരു പീസ് എവിടുന്നേലും ഉണ്ടെങ്കി അതെടു തോണ്ട് പോവും
പീസ് വേണ്ട പാവാട എവിടെയൊ ഉണ്ടല്ലോ പാവാട എനിക്ക് എടുത്തോണ്ട് വന്നാ അപ്പ പരേയ്
പാവാടെ എടുത്തോണ്ട് പോവുന്ന അത് ഭയങ്കര ചടങ്ങല്ലേ അവിടെ ചെന്നിട്ട് ഈ പാവാടയ്ക്ക് ചേരുന്നതുണി തരാൻ വേണ്ടി പറഞ്ഞാതി അവരോട്
ആഹ്
ഉം അതുപോൽത്തെ ആ കളററോ അതുപോൽത്തെ തുണിയൊ ഉണ്ടെങ്കി കൊള്ളാം. നല്ലകാര്യം ഇന്നിപ്പോ ഇരുപത്തി മൂന്നായേ അവരിപ്പോ പോവും ആഹ് ഇക്കയുണ്ടാലോ ലാലൻ ചേട്ടനും ഇങ്ങോട്ട് ഉണ്ണി ചേട്ടൻ ഒക്കെ വരും.
ആഹ് അയിനിപ്പുറം തരും ഒറ്റദിവസം മതി ബ്ലൗസ് തയ്ക്കാനായിട്ട്. തുണി അങ്ങ് എടുത്തിട്ട്. തിങ്കളാഴ്ച കിട്ടിയാലും തിങ്കളാഴ്ച കൊണ്ടു പോയാണേലും. വൃത്തിക്ക് തയ്ച്ച് തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് ഇങ്ങ് കൊണ്ടുവരും.
ആഹ്
പിന്നെ ചൊവ്വാഴ്ചയോ വെല്ല്യ അല്ലല്ലേ അല്ലെങ്കിൽ ഞാൻ നാളെയോ നാളെ കഴിഞ്ഞോ പോയെടുത്തു വെള്ളിയാഴ്ച തയ്ക്കുന്ന രീതിയിലെടുക്കാം, അപ്പം വെള്ളിയാഴ്ച വൈകിട്ട്. തയ്ച്ച് കൊണ്ടരുവല്ലോ.
ആ
ഉണ്ണിക്കുട്ടൻ എന്നാ പോകുന്നേന്ന് നാളെ വരുമല്ലോ. നാളെ വരുമ്പം ചോദിക്കട്ടെ ഞാൻ.
ആ
അല്ലെങ്കി നാളെ കഴിഞ്ഞു ചെലപ്പളാണെങ്കിൽ ഞാനും കൂടെ കൊളസ്ട്രോള് നോക്കണോന്നൊക്കെ പറഞ്ഞാരുന്നു. എന്റെ തൈറോയിഡും ഒക്കെ നോക്കാൻ പോവുവാണെങ്കി പൊൻകുന്നത്ത് നോക്കട്ടെ.
ആ
മ് എങ്ങനെലും ചെയ്യാം
ആ
മ് തയ്ച്ചേക്കാം.
ആ
ഉം, എല്ലാർക്കും ഡ്രസായോ? ഓണത്തിനുള്ളത്.
ഓണത്തിനുള്ളത്, ആ നന്ദൂന് ഉണ്ട്. ഇവിടെ നേരത്തെ ഒക്കെ കല്യാണത്തിന് മേടിച്ചത് എങ്ങാണ്ടൊണ്ട്.
ദാവണി ആണോ? അതോ?
ദാവണി പോലത്തെ.
ആ
മ് പിന്നെ, നീതൂന് സാരിയൊണ്ട്.
ആ
എല്ലാവർക്കും ഉണ്ട്.
ആ
ദാവണിയുടെ ഇത് കൊടുത്തു വിടണോ? ഷാള് വേണോ? അല്ല അത് വേണോ? ഇനി അവിടെ എന്നത്തിനേലും പാവാടയും ബ്ലൗസും അവ്ടെ വരുമ്പഴ്ത്തേനും ഷാളിനി വേണ്ടിവരുമോന്ന്
ദാവണിയുടെ പാവാട ഇനി വരുന്നുണ്ടോ?
പാവാട ഇവിടെയല്ലേ ഇരിക്കുന്നേ
ആ അതെങ്ങനെ ഇവിടെ വരുന്നേ?
എപ്പം?
ഉണ്ണിച്ചേട്ടായിടയില്
ധാവണിയുടെ പാവാടഎന്തിനാ കൊടുത്ത് വിടുന്നേ
എടീ ദാവണിന്ന് പറഞ്ഞ ഏതാ അനന്തുവിന്റെ കല്യാണത്തിന് എടുത്ത പച്ച
ആഹ് അതെന്തിനാ കൊടുത്ത് വിടുന്നെന്നു
അത് വേണ്ടേ
അതെനിക്ക് വേണ്ട
പിന്നെ നീ ഏതിന്ടാന
അയ്യേ അപ്പൊ അമ്മ ഇത്ര നാൾ അത കരുതിയേ
പിന്നെ എന്ന താന്നേ എനിക്ക് മനസ്സിലായില്ല
പച്ചക്കാണോ അമ്മ മേടിച്ചോണ്ടിരുന്നേ
ഏ
പച്ച പച്ച ഇതിനാണോ അമ്മ മേടിക്കാനിരുനെന്ന് എന്റെ ദൈവമേ എന്റെ മറ്റേ പാലയിന്ന് യഥാ
എന്റെ ദൈവംതംമ്പുരാനെ ഞാൻ എന്നിട്ട് എന്നാ പിന്നെ അതാണെന്ന് പറയണ്ടേ ഞാൻ പച്ചയാണെന്ന് പറഞ്ഞൊണ്ടല്ലേ ഞാന പച്ച
അയ്യോ ഞാൻ പച്ചേയുടെ കാര്യം വന്ന അനന്തച്ചേട്ടന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഇട്ടന്നാ ഞാൻ പറഞ്ഞേ അതിന്റെ ബ്ലൗസല്ലേ അമ്മേ പോയത് ആ പച്ചക്ക് കാരലും മെറൂൺ കളർ മേടിക്കൂമോ പോ
ഞാൻ ഓർത്ത് പച്ചക്ക് മെറൂൺ കളറാന്ന് പറഞ്ഞത് ഇത്രേയും ദിവസം എന്നാ പിന്നെ മെറൂൺ എടുക്കുവല്ലായിരുന്നു സിജി എടുക്കാഞ്ഞ നന്നായി ഇനി അത് വേറൊരു കളറല്ലേ എടുക്കണ്ടേ വേറെന്ന അതിന്റെ കളറിന്റെ അതെന്നതാ കളറ് കാച്ചിക്കാട് ഒരു കളർ വയലറ്റ് ആന്ന മുന്തിരിങ്ങ കളറ അതിന്റെ തുണി വേറെ ആ അതിന്റെ തുണി അങ്ങനത്തെ ആണെലും മതിയായിരുന്നല്ലോ
എന്റെ ദൈവമേ അതിന്റെ അത ഇത്രയും ദിവസം മേടിക്കാഞ നന്നായി
മേടിക്കാഞ്ഞ നന്നായി എന്റെ ദൈവം തമ്പുരാനെ
ആഹ് അതല്ലേ ക്രീം പാവാടാ ക്രീം പാവാടാന്ന് ഞാൻ പറ
എടി നീ ക്രീം പാവാട എന്ന് പറഞ്ഞന്ന് പറഞ്ഞാലും ക്രീം പാവാടയുടെ ബ്ലൗസും കൊടുത്തു വിടണം ആ ബ്ലൗസ് തയ്ക്കുന്ന ചേരുവാണെങ്കിൽ ആ ബ്ലൗസും കൂടെ കൊടുത്ത വിടണന്ന് പറഞ്ഞപ്പ ഞാനോർത്തു പച്ചയല്ലേ പുത്തനായിട്ട് ഇരിക്കുന്നെ അതിന് മെറൂൺ കളറ് ബ്ലൗസ് തയ്ച്ചിട്ട പച്ചപ്പാവാട ഇടാനായിരിക്കുംന്ന ഞാൻ ഓർത്തത്
ഞാൻ പറയട്ടെ ആ പച്ചപ്പാവട എന്നാ എനിക്ക് ദാവണി ആയിട്ട് അങ്ങോട്ട് ഇട്ടാ പോരെ അതിന്റെ ബ്ലൗസ് തയ്ച്ചതാണ് അതൊണ്ട് പിന്നെ ഷാളുണ്ട്ണ്ടെന്നാ പിന്നെ അത്ങ്ങോട്ട് ഇട്ടാൽ പോരേ
വേണമെങ്കിൽ ആ ഷാളും പാവാടയും കൂടെയും കൂടെ കൊടുത്തു വിടാം
വേണ്ട എല്ലാം കൂടെ വെയിറ്റ് ആകും അത് കൊഴപ്പമില്ല അത് ഞാൻ അടുത്ത ഓണത്തിന് ഇട്ടോളാം എന്നന്താന്ന് പറഞ്ഞ ഇപ്പൊ തേർഡ് ഇയർ ഇപ്പ പഠിച്ചോണ്ടിരിക്കുന്നവര് നേരത്തെ അവിടെ വന്നാണല്ലോ അപ്പൊ കണ്ടായോണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അടുത്ത വർഷം അ അത്ടാല്ലോ അപ്പൊ മേടിക്കണ്ട തയ്ക്കാൻ വേണ്ട ഈ വർഷം പാവാടയും ബ്ലൗസ് ഇടാം ഉം അ ദശ ആവുമ കുച്ചൂടെ വണ്ണം വെച്ചാൽ നല്ലായിരിക്കും
ആഹ അതെ അതെ അതെ ആഹ ആ ശു അതെന്റെ ദൈവ ഭാഗ്യത്തിനാ ഭാഗ്യത്തിനാ ഇപ്പം ബ്ലൗസ് മേടിക്ക മേടിക്കുമായിരുന്നങ്കിൽ ഇപ്പം ഇന്ന് സിജ ചെന്ന് നോ തീ വ ചുമപ്പ കണ്ടേന്ന് പറഞ്ഞു എന്നാെയാലും ഇന്ന് മേടിക്കാം ഞാ മേടിക്കുമായിരുന്നെിൽ ചുമ്മാ മേടിചായയി ചേണ്ടി വരിവലായിരുന്നു
എന്റെ ദൈവമേ പോട്ട ഇത്ത കടിയ്ക്കുന്നുമ്മി ഞാനെന്നാ പറഞ്ഞെ ആ ഞാന് ഫോട്ടോ അയച് ക്രീം പാവാടെടെ ഒരു
എടീ അത് ക്രീം നീ ഫോട്ടോ എടുത്തു തന്നത് ക്രീം പാവാടയാ. പക്ഷെ നമ്മ ക്രീം പാവാട ഇല്ലാത്തോണ്ട് ആ
ക്രീം പാവാട ഇല്ലേ അതാ ഞാൻ പറഞ്ഞത് ക്രീം പാവാടെടെ ക്രീം പാവാട നല്ലതാ എനിക്ക് ബ്ലൗസ് പിന്നെ മറ്റെ ഫ്രണ്ടിലെ ആ സംഭവം പോയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാ ഞാന് ബളവ്സ് പോയതാണല്ലോന്നൊക്കെ പറഞ്ഞത്
ആ ആ
ആ ബ്ലൗസ് ഫ്ര ഫ്രണ്ടിലെ പോയതാണല്ലോ അപ്പൊ ആ കളറ് ന്ന ആ കളർ പൊക്കോണം അത് കൊള്ളത്തില്ല ആ ബ്ലൗസ് അ അ ബ്ലൗസ് വേറെ എടുത്ത് തയ്ക്കുന്ന കാര്യവാ ഞാൻ പറഞ്ഞെ അതാനെങ്കി അതാനെങ്കി ആ ക്രീം കളറായോണ്ട് മറ്റേ ക്രീമില്ലേ ഹാ അയ്യോ പാ അയ്യോ പൈസ ആകൊച്ചും തന്നെ ആ അതിന്റെ കൂടെ ല്ല മറ്റേത് തയ്ക്കുവാന്നെ
ആ അത് ശരിയാ എന്നാപ്പ എന്നാ ആ പാവാടയും കൂടെ കൊടുത്തു വിടാം
പാവാടാ ഒന്നും കൊടുത്തു വിടണ്ട മറ്റേ പാവാടാ കൊടുത്തു വിട്ടാ
ശ് അയ്യൊ എന്നാ അത് പറയ് എന്റെ ദൈവമേ എന്നാ ദൈവഭാഗ്യം കൊണ്ടാ അത് മേടിക്കാൻ പറ്റാഞ്ഞത് ഇത്രേം ദിവസം ബ്ലൗസും തപ്പി പിന്ന ആ കളർ ആണെന്ന് സിജിയോട് പറ എന്നാ സിജി തന്നെ മേടിച്ചോളും
ആ അങ്ങനെ പറയണ്ട അതാ ഞാൻ പറഞ്ഞെ എന്റെ പഴയ ബ്ലൗസ് ഇല്ലേ
ആ എന്റെ ദൈവേ പഴയ ബ്ലൗസ് അളവിനും കൊടുത്തിട്ടുണ്ട് പുതി ഈ പാവാട ഈയിടെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാന് ഈ പാവാടെടെ കളർ ബ്ലൗസ് മേടിക്കാനായിട്ട്
ഏത് ബ്ലൗസാ അളവിന് കൊടുത്തേ
പഴയതിന്റെ ആ പാലായിന്ന് കൊണ്ടന്ന എന്റെ ബ്ലൗ അളവന്ന് പറഞ്ഞാ ആ ആ എറക്കം വേണം മുൻ വഷോം പൊറവഷോം ഇച്ചരി ഇറങ്ങി
എന്റെ ദൈവമേ ആ ബ്ലൗസ് മാറി എടുക്കാനാ ഞാൻ പറഞ്ഞത്
ഞാ അന്നരം ഞാൻ ചോദിച്ചില്ലേ ഈ ബ്ലൗസ്സിന്റ അളവ് പോരല്ലോ ഈ ബ്ലൗസ് ഇത്തിരി അയവല്ലേ വലിച്ചല്ലേ നമ്മള് കുത്തുന്നത്
അത അമ്മ ഇതെല്ലാം പറയുകയും ചെയ്ത് അപ്പഴ എനിക്ക് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത
മറ്റേ പാവാളക്ക് പിന്ന ബ്ലൗസ് കയ്ക്കുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചേറ്റ
എന്താ ഞാൻ പറയട്ടെ ഞാൻ അന്ന് നമ്മൾ കല്യാണത്തിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട ആ പാവാടക്ക് ബ്ലൗസ ഒക്കെ തയ്ച്ച്ർ എല്ലാം സെറ്റ ആക്കി കഴിഞ്ഞഞ് എനക്ക് എ്റെ വട്ടാണോ ആ പാവാടക്ക് പിന്നെ ബ്ലൗസ് തയ്ക്കൻ
ആഹ
ആഹ ഞാൻ പറഞ്ഞത് വിശ്വസിക്കത് ഇല്ല ചെയ്യവ അതുകൊണ്ടാണ് ക്രീം ക്രീം കളറിന് ക്രീം കളറിന് അതിന്റെ അടിൽ പാവാടയുടെ അടിൽരു സാധനം ഉണ്ടല്ലോ ആ സഥാനത്തിൊരു കാര്യ ഞൻ പറഞ്ഞു കളർ നോക്കി എടുക്കണം ആ മറ്റേ ആ ടോപ്പിന്റെ കളർ ഇല്ലേ അതിന അയിന്റെ അടി ഇന്ന് കുറച്ച് കീറിക്കൊണ്ട് പോയാലും മതി
കീറ ഒന്നും വേണ്ട ടോപ്പ് ടോപ്പ് എടുത്ത് വാങ്ങിനകത്തട്ട് വെച്ചിണ്ട് പോയാ പോ ഞാനിപ്പം മറ്റേപ്പാവാേയും ബുക്കി പിടിച്ചുക കൊണ്ട് പോയേ നാളെയ നാളെ ഞാന ഇത് ഇപ്പം ചോദിച്ചിത് കൃത്യമായിട്ട് പറഞ്ഞു തന്നായി അല്ലെങ്കി അതിന് തന്നെ പിന്നേും പോയി ബ്ലൗസ് എടുത്തൊണ്ട് വന്നേെ അവസം കൊടുും വിടും ഒട്ട ഇവയി
ഞൻ എടുത്തില്ലല്ല കൊള്ളദില്ല അത്ഞപ്പ ചാളന്റെ കാര്യ അമ്മ പറഞ്ഞോൊണ്ട എനിക്ക് തോന്നി
ആഹ ചാലന്ന് പറഞ്ഞ പാവ ബ്ലൗസ് അവിടെ പാവാടയും ഇവിടെ ആ പാവാടയും കൂടെ കൊടുത്ത വിടുമ്പോേ ാളും കൂടി ഉണ്ടെങ്ക ഈ ബ്ലൗസ് വിടാം അത്ും വിടാവല്ലോന്ന്ോർത്താ ഞാൻ പറഞ്ഞത്
ഞാൻ ആലോചിക്കുക ബ്ലൗസ് ഇവിടെ ഇല്ലല്ലോ പിന്നെ എങ്ങനെ അമ്മ ഇതെല്ലാം പറയുന്നതന്ന്
ആഹ
ഉ ഇപ്പൊ മനസ്സിലായല്ലോ പാലായിന്ന് കൊണ്ടുവ ക്രീം പാവാടയും പറ്റട്ടോ അതുകൊണ്ടാണ് ആ ക്രീമിന് വേണ്ടിയിട്ടാണ് ഞാൻ അത പാവാട നല്ലതാ എനിക്ക് ഒത്തിരിഷ്ടമാ പാവാട എനിക്ക്അയിന്റെ ടോപ്പും ഇഷ്ടമായിരുന്നു പക്ഷേ അയിന്റെ ഫ്രണ്ടില ആ സാധനം പോയി അത് വന്ന നളെ ഞാൻ അമ്മയോട് പറഞ്ഞത് അത് മാറിയിട്ട് വേറെ ടോപ്പ് തയ്ച്ചാ നല്ലായിരിക്കും അന്ന് സീചേച്ചി ആന്നലും അങ്ങനെയാണ്ട് പറഞ്ഞാരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചപ്പോ എനിക്ക് ഇടാൻ വേണ്ടീട്ട് എനിക്ക് നോക്കിയിട്ട് പാവാടയുംടോപ്പു ആയിട്ട് എനിക്കത് മാത്രേ ഒള്ളൂ എനി‌ക്കിഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ പിന്നെന്ന പിന്നതു മേടിച്ചേക്കാന്ന് കരുതി
ആഹ് ഇന്നാ അത് കയിക്കാം എന്നാ ശരി
ന്നാ ശെരി